ആഹ് എന്താ ഞൻ ആ വീട്ടിലുണ്ട്
എടി പെണെ ഇനിയ ആണെങ്കി എത്ര ദിവസംണ്ടെന്ന് അറിയില്ലോ കൊച്ചി പാല കാച്ചന് നീ മറന്ന് നമ്മടെ ക്ലാസ്സ് ലേ
അയ്യോ ഓ ഇപ്പഴാ ഓർത്തെ ഒരു
എടി എത്ര ദിവസം കൊണ്ട് ഞാൻ പറയുന്ന എടി എന്തോ വേടിക്കുന്നേ
ഞാൻ എന്തോ ചെയ്യാനാടി ഞാൻ നമുക്ക് എല്ലാവർക്കും കൂടെ തീരുമാനിക്കാം
അവൻ മാരുടെ അനക്കം വല്ലാം ഉണ്ടോ ഏഹ്
അവളുമാര് മൈന്റ് പോലും ചെയ്യുന്നില്ലടീ
എന്തോ ചെയ്യാനാന്ന് പറ
ഞാൻ ഇത്ര ദിവസം കൊണ്ട് പുറകേ നടക്കാന്ന് അറിയോ എനിക് ദേഷ്യം ദേഷ്യം കേറി കഴിഞ്ഞൽ ഞാൻ വായിവരുന്ന വല്ലോം വിളിച്ച് പറയും അതുകൊണ്ട ഞാൻ പിന്നെ അടുപ്പി ക്കാതിരിക്കുന്നേ
ഉഹ് എന്ത് വിധിയാ തലേന്ന് തീരുമാനിച്ചാൽ മതിയോ കാരണമെന്നുവെച്ചു കഴിഞ്ഞ പൈസ എല്ലാം കണക്ക് കൂട്ടി നമ്മുക്ക് പറ്റുന്നത്ര തന്നെ അല്ലേ സാധനം മേടിക്കാൻ പറ്റത്തുള്ളൂ എന്തുവാന്ന് പറ എന്തോ അവൾമാർക്കൊരു ചൂട് ഇല്ല ചോണയും ഇല്ല ഇതിനെയൊക്കെ എന്താ ചെയ്യ അവൾമാരോട് പറയുമ്പോ പറയുന്നത് നിങ്ങൾ എന്തേങ്കിലും തീരുമാനിക്ക് അവാൾമാരുടുത്ത് അന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഇതാന്നോവേടിച്ചേ ഇത്രയും രൂപ തന്നിട്ട് ഇതാണോ മേടിചേന്ന് നീട്ടേ ചെയ്യും
എന്ത് നമ്മൾ വാങ്ങിക്കും ഫ്രെയിം ആണോ
ഫ്രെയിം എങ്ങനെ ആടി ഒരു കല്യാണ ചേ കല്യാണം പോലു പാല് കാച് ച്ചിന് കൊടുക്കുന്നേ വല്ലല്ല ആഹ് അതേ എനിക്ക് മനസ്സിലായി അതൊക്കെ വിചാരിക്കല്ലേ അതല്ലേ ബൊഫേ പോലെ ബൊഫേ പോലല്ലേ ഇല്ല സെറ്റ് ഇല്ലേ നമ്മുടെ കോഫി സെറ്റ് ഡിന്നർ സെറ്റ് ആഹ്
ഓഹ് അയിന് എത്രരുയാവും
എനിക്കറിയത്തില്ലെടി ഇവൾമാരോട് ചോദിച്ച അത് അത് വേണം അത് മതിന്നൊരു ഫിക് ഫിക്സ് ചെയ്തെങ്കിലല്ലേ നമുക്ക് രണ്ട് മൂന്ന് കടേ കയറി റേറ്റ് കുറഞ്ഞത് മേടിക്കാൻ പറ്റു
നമ്മുക്കത് തീരുമാനിക്ക അവള്മാർക്ക് ഇഷ്ട്ടപേടില്ലേ അവള്മാര് വേറെ വാങ്ങിക്കട്ടെ
പിന്നെ ഒന്നിച്ചു പോന്നടുത്ത് ഇനി എന്തോ പത്തെ മേടിക്കുന്നെ ഞാൻ വിചാരിക്കും അല്ലടി അവൾമാരുടെ ഉണ്ടെങ്കിൽ ഇത്തിരി വലിയ വില കൂടിയത് മേടിക്കാം
നമുക്ക് ഇപ്പൊ ഒരായിരം രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചിട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് വച്ച് നമുക്കിടാം
എടി അതല്ല ഇപ്പ അവൾമാരേയും കൂടി ഉദ്ദേശിച്ച നമ്മള് വലിയ ഇച്ചിരിതു പത്ത് രണ്ടായിരം രൂപക്കകത്തുള്ളള്ളത് ഇത് മേടിച്ചിട്ടേ അത അവൾ മാരൂടുത്തു പിന്നെ നമ്മടെ ആയിരം ആയിരം വെച്ച് പോവും
എടി നമ്മളിപ്പ എന്തോ ചെയ്യാനാ ഞാനിപ്പോ എത്ര ദിവസം കൊണ്ട് നീ കണ്ടോണ്ടിരിക്കുവല്ലേ
അതാടി ഞാൻ പറഞ്ഞ അത് അവളുമാരോട് ചോദിച്ച് തീരുമാനിച്ചിട്ടേ എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവള് മാർക്ക് അവളുമാരുടെ എപ്പഴാ മാറുന്നെന്ന് അറിയത്തില്ല പിന്നെ അത്രയും വില കൊടുത്ത് നമ്മള് നിന്നോട് ഇത് ഇത്രയും വില കൊടുത്ത് മേടിക്കാനാരുപറഞ്ഞു പറഞ്ഞു എന്റെ വീട്ടി ഇതില വീട്ടിനടുത്ത് ഇതിലും കുറഞ്ഞു കിട്ടുല്ലോ എന്ന് പറഞ്ഞേന്
ആന്നെങ്കിൽ അവൾമാര് പോയി വാങ്ങിക്കട്ടെ നമ്മുടെഷ്ടവാ അവളുമാരു മുൻകൂട്ടി പൈസൊന്നും തന്നിട്ടില്ലല്ലോ
ഓഹ് എനിക്കൊന്നും അറിയത്തില്ല
ഇത് നമ്മളിപ്പ ഇങ്ങനെ പറഞ്ഞാ മതിയ ക്ക് ആയിരം രൂപയുടെ ഒരു സാധനം വാങ്ങിച്ച് അവള്മാർക്ക് പറ്റുങ്കിൽ അവള്മാര് പൈസ സ്പെൻ തരട്ടെ ഇല്ലെങ്കിൽ നമ്മള് രണ്ടേരും കൂടെ ഷെയർ ചെയ്യും
ഇത് ആയിരം രൂപയ്ക്ക് കിട്ടൂ
ആഹ് കിട്ടുമായിരിക്കും ഡിന്നർ സെറ്റ് അല്ലേ ആയിരം രൂപയ്ക്ക് എന്തായാലും കിട്ടുവാരിക്കും
ടാസ്ക് ഇത് പൊ ട്ടാതെങ്ങനെ കൊണ്ടപോവും ന്നുള്ളതാണ് അടുത്ത ടാസ്ക്
ഉം ആതിപ്പൊ എന്തെടുത്താലും ടാസ്ക് തന്നാ നശിക്കാതെ അവിടെ എത്തിക്ക നമ്മുടെ ഉത്തരവാദിത്ത
പക്ഷെ എനിക്ക് വീട് അറിയാരുന്നു അവൾമാരില്ലരുന്നെ നമുക്ക് രണ്ടൂരുടെ ഞാൻ സ്കൂട്ടി കൊണ്ടുവന്നു നമുക്ക് പോ പാരുന്ന് പക്ഷേ അവളുമാരുടെ ഉണ്ടേ പാ
എങ്കിപ്പോ കൊറച്ചു ദിവസത്തേക്കു അനങ്ങണ്ട അപ്പം ദിവസം അടുക്ക് ക്കുമ്പോ ഓർമ്മയുണ്ടെങ്കി ചോദിക്കുവല്ലോ അപ്പൊ നമ്മള് പറയും നമ്മളിങ്ങനൊരു ഡിന്നർ സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽതിന് പൈസ ഞങ്ങൾക്ക് തന്നേക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകാം
അപ്പഴതുള്ളിൽ തുടങ്ങും ഞങ്ങളോട്ചോയിക്കാതെ നിങ്ങൾ സെലക്ട്യ്തുോ
ചോദിക്ക തിരിച്ചു ഇന്നാന്ന് പറഞ്ഞ വരികാച്ച അന്ന് ഞങ്ങള് എത്ര നാളോണ്ട് പുറകെനടക്കുവന്ന് ചോയിക്കണം
പറയാം ഞങ്ങൾ മറന്നുപോയി നിങ്ങക്ക് ഓർമ്മിപ്പിക്കാനൊരു തോന്നി ല്ലല്ലോ
നമ്മുടെ പാല്കാച്ച് നമ്മള് അവരെ വിളിച്ചതക്കാണ് ആ കൊച്ച് നമ്മള വിളിച്ചത്
എന്തോ വന്നാലും അടി മാത്രം വെച്ച്
ഒരു ഡാൻസ് പറ്റത്തില്ല ഒരു കല്യാണത്തിന് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല എല്ലാത്തിനും എന്തെക്കിലും എപ്പോഴും വിചാരിക്കും ഒന്നി നും കൂട്ടരുത് ന്ന് റ്റെ പെന്നിങ്ങനെ ചോദിക്ക നമ്മള് പറയുന്ന പറ്റത്തില്ലെന്ന് അതുകൊണ്ടല്ലേ..
കെ നിന്നോട് ചോദിക്കു എന്നോട് ചോദിച്ച പറ്റിത്തില്ലെന്ന് ഞാൻപറയും അവൾ മാർക്ക് അറിയാം ഒരു അവൾമാർ എന്റെ അടുത്
ആഹ്കി ചുമ്മാതെ നമ്മളെയും കൂടി എങ്ങനെയും ശല്യപ്പെടുത്താന്ന് നോക്കോണ്ട് നടക്കുവവാ
എന്ത് ചെയ്യാനാെന്ന് പറി ഇതിനെയൊക്കെ ഞാൻ എന്തെങ്കിലുക്കെ ഞാൻ മിക്കാറു ഇപ്പം ഭരണി പിടിച്ചടച്ചു വെക്കും കേട്ടോ ഉഹു ഇതി നൊയൊക്കെ എന്നാന്ന് കൂട്ട് കൂട്ടാൻ തോന്നുന്ന കൂട്ട് കൂട്ടുന്നില്ലല്ലോ
ഇ ങ്ങോട്ട് വരുന്നതാ എപ്പോഴും നമ്മൾ വിചാരിക്കത്തില്ലേ ഓരോ പരിപാടി കഴി ഴിയുമ്പോഴും ഇനി വേണ്ടന്ന് പക്ഷെ വീണ്ടും വരുലൈ എങ്ങന നെ ഒരാൾടെ മോത്ത് നോക്കി പറയുന്നത് ഈ അംഗപറ്റത്തിലാന്ന്
എനിക്കറിയമെ എ തിനെയൊക്കെ എങ്ങനെ എന്തായാലും
ആഹ് നമ്മള് ഞാൻ പറഞ്ഞ കണക്ക് നമുക്കൊരു സാധനം നമ്മുടെ ഒരു ബഡ്ജറ്റ് നമ്മളെ കൊണ്ട് പറ്റുന്നത് ഒരാആയിരം രൂപ രണ്ടു പേരൂടെ അഞ്ഞൂറ് ഇട്ടാൻപറ്റും അപ്പം അന സാധനം വേണങ്കി ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ മാത്രം പറഞ്ഞാ മതി അല്ലാതെ മുൻകൂട്ടി പറയ ഒരു കാര്യവില്ല
അല്ല അത് അങ്ങനെ പറ്റത്തുള്ളനി
അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി ഞങ്ങിള്ളി ങ്ങനെരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങക്ക് പറ്റും വേണോ നിങ്ങ ഹ് ഷെയർ ചെയ്യാം ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ട് പേരുടേ കൊണ്ടുവന്ന് കൊടുത്തോളാം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ആയിരത്തിന്റെയോ രണ്ടായിരത്തിന്റെയോ മുവായി രത്തിന്റെ യോ വാങ്ങിച്ചോളാം പറ
അവൾമാര് തരോ ന്ന് പറഞ്ഞോ അത് ഉറപ്പാണോ
അതൊന്നും എനി അറി ഞ്ഞൂടാഅന്ന് പറഞ്ഞ് നമുക്ക് പോവാന്ന് പിന്ന അ തിനെപ്പറ്റി ഒര അനക്കവും ഇല്ല ചോദിക്കുമ്പോഴൊക്കെ ആവട്ടെ വരാൻ നോക്കട്ടെ എന്നാ പറയ
ഉം ഇന്നലെ വരുവാരി
എന്തോ ആവട്ടെ സനങ്ങൾ
ഓഹ് എന്തായാലും ഇനിപ്പം മൂന്നാല് ദിവസം പോലും തെകച്ചില്ല മൂന്നാലോസം കഴിയുമ്പോഴത്തേക്ക് അത് പാൽ കാച്ച
നാളെ നമുക്ക് എന്തായാലും കോളേജിൽ നിന്ന് പോയ ഡിന്നർ സെറ്റിന്റെ വില തിരക്കിയിട്ട് നല്ല ഒരണ്ണം വങ്ങിക്കാ എന്തായാലും നമ്മള് പോകുന്നുണ്ടല്ലോ അവള്മാരെ നോക്കിയാലല്ലോ നമ്മള് നിക്കുന്നേ
ആഹ്
മറ്റേ ഡാൻസ് പ്രോഗ്രാമിൻ കണക്കൊന്നും അല്ല അവള് മാരുണ്ടെങ്കിലേ പറ്റത്തൊള്ളന്നൊന്നുമില്ല
നോക്കട്ട എന്തായാലും നമുക്ക് ചെയ്യാം
നമുക്കും പോയി വാങ്ങിക്കാം അവളുമാര് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കില് ഫോണില് ഒരു ഫോട്ടോയും കൂടി എടുത്ത് വെച്ചിട്ട് കാണിച്ചാമതി ഇതാണ് സാധനംന്ന്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
പിക്ക മറ്റേ ഗിഫ്റ്റ് പൗച്ചർ പൊളിക്കാനൊന്നും പറ്റത്തില്ലോഅവള് മാർക്ക് വേണ്ടി
ആഹ് എന്തായാലും നോക്കട്ടെ നാളെ ഇപ്പ നമുക്ക് അവൾമാരെ ചെന്നിട്ട്ന്ന് ചോദിക്കാം നിങ്ങളുണ്ടോന്ന്
കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആരും നിർബന്ധിക്കത്തില്ല താല്പര്യം ഉണ്ടെങ്കി മാത്രം തന്നാമതി ന്നങ്ങോട്ട് പറയണം വാ തുറന്ന് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അങ്ങ് നിർ
അല്ല ഇപ്പൊ ഞാൻ പറയാ നാളെ ചെല്ലുമ്പോ ചോദിക്കും എടി വരുവായിരിക്കുമല്ലോ അവള്മാര് കോളേജി ഞാൻ പറയും എടി നിങ്ങള് വരുന്നുണ്ടോ ഞാൻപറയാ ഇല്ലാന്ന് പറയാണെങ്കി ഓക്കെ സെറ്റ് ഞമ്മക്ക് പോവാ അല്ല വരുന്ന
ഒന്നും ഇല്ല ഇങ്ങോട്ട് വേണോന്ന് ചോദിച്ചോളും
ടി അന്നേരം പറയും നിങ്ങെന്താ ഞങ്ങളെ വിളിക്കാഞ്ഞെവേടിക്കാൻ പോയപ്പോ ചോദിക്കും
വിളിക്കാനാ പെൻകൊച്ച് ഡേറ്റ് അവരോട് പറഞ്ഞ തന്നെയല്ലേ നമ്മളോടും പറഞ്ഞത് ഉത്തവാദിത്തം ഉള്ളവരാണെങ്കി ആലോചിചു വെക്കും
ആഹ് ഉത്തരാവാദിത്തം ഞാനിപ്പ പറഞ്ഞപ്പോഴ നമ്മള് ഓർത്തത് അത് ഓർമ്മ വേണം
ഒരാളെങ്കിലും ഓർത്തില്ലേ ഞാനിത് എന്നെ പുറമേ നടക്കുവാന്ന് അറിയൊ ഞാനിത് മറന്നിട്ടൊന്നും ഇല്ല എനിക്കറിയാം ഞാൻ പാല്കാച്ച് ഞാൻ വിചാരിച്ച് ഇനി നിന്റെ വല്ല റിലേറ്റീവ് പാല് കാച്ചാണോ ഞാൻ അതിനുള്ള പൈസക്കൂടെ ഒപ്പിച്ച് വെച്ചേക്കുവ
അതിന് അവൾമാരുടെ വീട്ടിലെങ്ങാണം ആന്നെങ്കിൽ ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! ! !
അതൊന്നും ഇപ്പ നമ്മളെ ബാധിക്കുന്ന കാര്യല്ല അവളും ആ കൊച്ചും തമ്മിലുള്ള കാര്യമല്ലേ നമ്മളെ വിളിച്ചു ആകൊച്ച് നമ്മൾക്ക് പോവുക
അത് എന്തുവായാലും വല്ലാത്തിതായി എല്ല എപ്പോഴും ഓരോ പരിപാടിക്കും ഇവളുമാരെ കൂട്ടു പിടിക്കുമ്പഴേക്കും ഇനി വേണ്ട ഇനി വേണ്ട പക്ഷെ എല്ലാ ഇതിനകത്തും ഇവള് മാര് വീണ്ടും വന്ന് ചാടും
രുന്നതല്ലേ ഞങ്ങളെയും കൂടി വിളിയടി ഞങ്ങളേയും കൂടി പിടിയെടിന്ന് പറഞ്ഞ് എന്ത്
ഇനി ഞാൻ പറഞ്ഞ് ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാ നിന്റെ അടുത്ത് എന്റെ അടുത്ത് വരത്തില്ല അവള് മാര് നിന്റെ അടുത്ത് സ്ഥലംഎനിക്കറിയത്തില്ല നീ അവളോട് ചോദിക്കാൻ പറയാ അല്ലെങ്കി പറയണം ഞാൻ പോന്നില്ല എനിക്ക് പോന്നുന്ന് പോലും ഞാൻ ഇനിയിപ്പൊ ഇങ്ങനെ പറയത്തൊള്ള് ഞങ്ങള് പോന്നോന്ന് ഉറപ്പില്ലടിന്നങ്ങ് പറയും
അപ്പൊ പറയും കുഴപ്പമില്ല നിങ്ങള് പോകുമ്പോ വിളി ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട നോക്കാൻ പറ്റാത്ത
ഞാൻ പറയും ഇല്ല ഞാനിപ്പോ ഞങ്ങള് വീട്ടില കൂടെ അങ്ങ് പോവാ ഞങ്ങളിപ്പോ ഇങ്ങനെ വീട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ടങ്ങ് പോവ അല്ലാതെ കോളേജ് വഴി ഒരു ബന്ധം ഇല്ലെന്നങ്ങ്
മല്ല ഇപ്പൊ നിയും ഞാനും തമ്മിലാണെങ്കി പറയും ഇത് ഇപ്പ നമ്മുടെ ക്ലാസ്സില ഒരു കൊച്ച് നമ്മട ഒരു കൂട്ടുകാരിയ അതിനോട് വീട്ടുകാരെല്ലാം കൂടി വരുമെന്ന് പറഞ്ഞാ അവള്മാര് വിശ്വസിക്കേണ്ടേ
അല്ല വീട്ടുകാരിന്ന് പറഞ്ഞാ വീട്ടുകാര് ഡ്രോപ്പ് ചെയ്യുവാന്ന് പറഞ്ഞാ മതി കൊണ്ട് ചെന്നിട്ട്
അപ്പൊ പറയും ഞാൻ നിങ്ങടെ വീട്ടി വന്ന് വേണെങ്കി രണ്ടു ദിവസം താമസിക്കാന്നും പറയും
പിന്നെ എനിക്ക് പത്ത് മിനിറ്റ് എനിക്ക് സമയം ഇവള്മാരുവായിട്ട് ചെലവഴിക്കാൻ ഒക്കത്തില്ല പിന്ന ദിവസം മൊത്തം വീട്ടിൽ
നമുക്കല്ലേ നമ്മുടെ ബുദ്ധിമുട്ട് അറിയാ അവള്മാർക്ക് അതൊന്നും അറിയണ്ടല്ലോ
ഓ ഇവൾമാരെയൊക്കെ ദിവിൾമാരെ വീട്ടുകാര് എങ്ങനെ സഹിക്കുന്നൊ ആവോ
ഓഎനിക്കറിഞ്ഞൂട എന്നാ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ഇഷ്ടം പോലെ പൈസ അവള് മാർട ആവശ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഫുഡ്അടിയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്
എന്താ ഇതിന്റെ പേരും പറഞ്ഞ് ഇപ്പൊ ഒരു ലോട് പൈസ വീട്ടിന്ന് മേടിച്ചു കാണും
ഉറപ്പായിട്ട് എന്നിട്ട് ഒരു രൂപ പോലും ഇന്നാൻ തരത്തില്ലേ ഓസിന് വരാൻ നിൽക്കുവാ എന്നിട്ട്
ഓ എന്തൊരു മനഷ്യരാ അവക്ക് എങ്ങനെങ്കിലും ഞമ്മടെ പേർക്ക് വന്നിട്ട് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്ക നക്കണം ന്നിട്ട് കഴിക്കണം പോണം
എനക്ക്റഞ്ഞുടാ ആ കൊച്ച് നമ്മളെ വിളിക്കാനാ വന്നത് അതിനകത്ത് ഞങ്ങള കൂടെ വരാടിന്ന് പറഞ്ഞ് കയറി നിന്നത അവള അവൾമാരാ
പിനെ അവിടെ ഒരു പുതിയ വീട്ടിൽ ഒരു ദിവസം താമസം ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നോള്ളോന്ന് കണ്ടറിയണം
നമുക്കിങ്ങ് പോരാലോ
ആ പക്ഷ അവൾമാരില്ലായരുന്നു നമുക്ക്ങ് ബൈക്ക് സ്കൂട്ടി പോയിയിരുന്നു ഞാൻ വന്ന് പിന്നെ വിളിക്കായിുന്നല്ലേ
ങ്ങനങ് പറഞ്ഞാ മതി നമ്മള് കൂട്ടി പോകവാന്നങ് പറഞ്ഞ നീ അല്ലേ പറഞ്ഞെ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി ഞാാനതാ പറ
ഇന്ന് അതിനകത്ത് പങ്ക് ഇട്ടിട്ട് പിന്നെ പോഇരിക്കൻ എങ്ങനാ
ഇല്ല നീ അങ് നിങ്ങൾ അങ്ങ് വന്നാ മതിയെന്ന് പറാ നമ്മൾ ഇവിട്ന്നങ്ങ് വരാന്ന് പറാ
കറക്റ്റാവും പത്ത് സമയത്താ എല്ലാം കൂടെ വന്ന് കേറുന്നേങ്കി പിന്നെ എങ്ങനെ കൊടുക്കും അവൾമാർ വരുന്നതിന് പിന്നെ ന മ്മക്കും കൊടുക്കാ ഒക്കത്തില്ല അയിനുമുന്നെങ്ങാനും കൊട് യിഞ്ഞ പിന്നെ തീർ
എന്താന്ന് വെച്ച നാളെ ചെയ്യാ അല്ലാതിരി വാടലകളെ കൊണ്ട് ഞാൻ എന്തോ ചെയ്യാനാ
നീ ചോറൊക്കെ കഴിച്ചാ
ഓ ഇല്ല കഴിക്കണം സമയം ആവുന്നല്ലേള്ളൂ
എന്തായാലും നമ്മുക്ക് നാളെ കോളേജിൽ ചെന്നിട്ട് ഒരു ഡിന്നർ സെറ്റിന്റെ റേറ്റ് ചോയ്യിക്ക
ന്നിട്ട് നമ്മക്കെന്താന്ന് വെച്ചാ ചെയ്യ അവള്മാരെ നോക്കിയിര്ന്ന്ട്ട് കാര്യമില്ല
ഓക്കെ ശരിയെടാ ഒറങ്ങിക്കോന്നാ